ആഹ് എന്താ വർത്താനം?
ഹലോ എന്താ വിശേഷം?
സുഖം അങ്ങനെ പോണ് എന്താവ് ടു ത്തെവിശേഷം എന്താണ് അവിടുത്തെ വിശേഷം?
റേയ്ഞ്ച് കമ്മി ആണ്ട് തോന്നുന്നുണ്ടില്ലേ കട്ടായി ങ്ങനെ
അതായ കുറവ് പോലെ എനിക്ക് തോന്നുന്ണ്ട്
അയിന് സൗണ്ട് ആ ഇവിടെ റേഞ്ച് ഒന്ന് പോയി വരുണ്ടോ തോന്നാ?
ആഹ് ആ ആ ഇപ്പൊ കൊഴപ്പല്ല ആഹ് ഇപ്പൊക്കെയാണ്.
ആഹ് ആഹ് എന്തൊ? സുഖന്നെ എന്താ അവിടുത്തെ വിശേഷം?
ഇവിടെ സുഖം തന്നെ അങ്ങനെ പോന്ന്
ആഹഹ് എന്താ ചായുടി. ആഹ് ചായുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുത്തർക് ഫോണ മലും കളിച്ച് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് ചായുടി ഒകെ കഴിഞ്ഞോ?
ഇവിടെ ചായുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ന്റെ വീട്ടിലായിരുന്നു അപ്പൊ മോന് നൈസറി ഇണ്ടായപ്പോ രാവിലെ ഇങ്ങട്ട് പോന്ന ദാ.
പോന്ന ഞാനുന്ന് രാവിലെ ഇന്റെ വീട്ടിക്ക് പോന്നതാ.
അനെ അപ്പ നഴ്സറില്ലേ?
ഏ ഇല്ല ഓനെ ചെറിയ കുട്ടിയ ഒരു രണ്ട് വയസായിട്ടോള്ളു. ആ ആ
ഏഹ്
ആഹ് അതുകൊണ്ട് പിന്നെ എപ്പ പോയി വരും ചെയ്യാം.
ഏഹ് ഞാനതാ ഇൻക്ക് അ ഇന്നലെയാണ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് പരോളിടെ ഡേറ്റ്
ആഹ്
പരോള് മീൻസ് മനസിലായില്ലേ
ആഹ് വീട്ടില് നിക്കണ എറെ ആഹ്
പറോൾണ്ടെ ഡേറ്റ് ഇന്നലെനി അപ്പൊ ഞാൻ ഏതായാലും വണ്ടി എടുത്താ പോയ അപ്പൊ പിന്നെ ഞാൻ നയ്സറിക്ക ആവുമ്പോക്കിനും വരാർഞാണ്ട് ആ
ആഹ്
അയിനാ കാര്യയിട്ട് വണ്ടെടുത്ത് പോണത് ഏഹ്
ഹസ്ബന്ഡ് നാട്ടിലുണ്ടാവുമ്പോ ചിലർക്ക് പറ്റൂല നിക്കാനേ
ആഹ് അയിന് കൊഴപ്പൊന്നുല്ല നിക്ക ആഹ് നമ്മള് പിന്നെ അയിന് എന്നും പോയില്ലല്ലോ
സ്കൂളൊക്കെ പോകുമ്പോ ഇനി കൈ അങ്ങനെ എപ് ളെലൊക്കെ ഒരു ഇവണ്ടകുമ്പോ
ആഹ് അതെ നഴ്സറിക്ക് എന്തെങ്കിലും ഒരു എ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാലത്തെ ഒഴിവ് ഉണ്ടാവുള്ളൂ
ആഹ് അത
അപ്പൊ പിന്നെ അന്നും വിട്ടില്ലെങ്കി പിന്നെ ഇവിടെ യുദ്ധക്കാര
ഞമ്മുക്കൊരു ഊതിയ കലമ്പ അവർക്ക് എങ്ങനെയന്ന് പോരോ ഒഴിവിട്ടറഞ്ഞാല്
ആന്നെ പിന്നെെന്നുള്ളത് നമ്മളോടുക്കാണ്ട് പോകുമ്പോ എന്തൊക്കൊക്കോ ആഗ്രഹങ്ങൾ മനസ് വെച് ട്ടാര എന്തെങ്കിലും
കു കൊഴ പോക്പള മോന്താ കാണുന്ന തിരിച് ഓള കൊണ്ടുരുമ്പോളോ ഓക്ക് പറ്റന്നല്ല ഇതരെ ഓളെ വിടാ തിയാളെ തിച്ച് കൊണ്ടിരുമ്പോ എന്ന പ്രണേക്കാം
ആഹ് അയിനെവടാറിനെ ഞാന് ഇന്ന എടുക്ക് പോവാനും ഒരുങ്ങാന ആക്കി ആക്കാൻ പറയുമ്പോ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി തീരും അവിടന്ന്ങ്ങാട്ട് മാറ്റിക്കോന്ന് പറഞ്ഞാട്ടന്നെ അങ്ങോട്ട് വരല്ലേ
വ ഇന്ത്യ വരി വരലന്നോ അവിടെ എത്തിട്ട് ഞാൻ ഇങ്ങനെ സവകാശം മാറ്റും അപ്പൊ നനക്ക് നേരത്തെ മാറ്റ അവല്ല ഞാൻ മാറ്റണ സമയെങ്കിലിൽ നിനക്ക് ഇവിടെ നിക്ക കാലോ അപ്പ ഇജ്ജ് ഇത്ര ദിവസം ഇവടഞ്ഞല്ലേ നിന്നേ ചോദിച്ചു
ആഹ് അതാ എല്ലോടുത്തത്തെ അവസ്ഥ
ആഹ് അതന്നെ
അങ്ങനെ നമ്മള് വിട്ട് പോകുമ്പോ നമുക്ക് അധികം ആഗ്രഹങ്ങള പിന്നെ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം
പോണം ആഹ് ഇന്നത് ചെയ്യണംക്കെ ആഹ് നമ്മള അവിടെ കിട്ടാത്തതക്കെ ഇവിടെ നമക്ക് ഫ്രീഡം കിട്ടുമല്ലോ
ആഹ് ഇവിടെ നമ്മള് ആർമാതിക്കാണ് ഇനി ഇവിടെ ഇല്ല ഇല്ലാത്ത സൗണ്ട് വരെ ഉണ്ടാക്കും
അതാണ്
എൻ്റെ മോൻ പറീം ഇമ്മച്ചികന്തെരു സൗണ്ടാണ് പറിയും തനി സ്വരൂപം വീട്ടന്നല്ലേ എടുക്കണേ
ആഹ് ആഹ് അല്ല വീട്ട വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങളല്ലാതെ ഒറ്റ വീടാ
ഒറ്റ വീടല്ല ഏഹ് തറവാട് വീടാണ് അപ്പൊ
ആഹ്
അപ്പൊ അയിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും ആഹ് അപ്പൊ തോന്നേക്ക് പോയി വരാനൊന്നും പറ്റൂല
പറ്റൂല
അപ്പ നമ്മള് അപ്പൊ കൊറേക്കെ അവനോൻ്റെ പെരേ പോണം ഉം അപ്പ ഞാന് ഇന്റെ വീട്ടില്ന്നാല് ഞാന് ഇന്ന സ്ഥലത്ത്ക്ക് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ടാ പോവ ഞാ പോവ്വ് പോവാട് പോവട്ടെന്നൊന്നും ഞാൻ ചോദിച്ചില്ല.
പൊയ്ച്ച് ആഹ് അങ്ങനെ സമ്മയ്ക്കെങ്കി കൊയ്പ്പില്ല പ്പല്ല ചെലേര്സമ്മയ്ക്കൂല പോവാന് ഞാല്ലാതെ പോവണ്ട അങ്ങനെയൊക്കെ.
ആഹ് പോയാല് എന്നാലും ഞാപോട്ടെ ന്നൊന്നും ചോയ്ച്ചൂല അപ്പ ഔംകൂടി ഓൽക്ക് ചേലാക്കി. കഴിഞ്ഞാലെ
ആഹ് ആഹ് ആഹ് അയെന്നെ അയ് ശെരിയാ
എത് പിന്നെല്ലെത് പിന്നള് അറിയാതെങ്ങാനേ ഓട്ക്കെങ്കിലും പോയ്. പറയാൻ മറന്ന് കഴിഞ്ഞാല് കതൊക്കെ സീനാവും.
അതാ പറ ആഹ് പിന്നെതേക്ക് പറ്റുമ്പോ പറഞ്ഞുപോയില്ലെങ്കിൽ.
ആഹ് പറഞ്ഞു പോയില്ലെങ്കിൽ ഞാ ആരെങ്കിലെക്കെ എവിട്ന്നെങ്കിലെക്കെ കണ്ടെയിഞ്ഞാലും അതൊക്കെ സീനെയ്ക്കാരം. അപ്പ ഞാന് ഉം പോയി വന്ന് കഴിഞ്ഞിട്ടില്ല പോയി വെര്
ആഹ് കൊടുക്കെണ്ടേരും. ആഹ് ഓളെ ഞാനവിടെ കണ്ടീന്നല്ലോ ഓളാണ്ട് പോയിന്നേ അപ്പളെയ്കാരം ഓലന്നെറിയാ ഇന്നോട് പറഞ്ഞീല്ല.
ആഹ് പോവ്ണേന്റ് മുമ്പ് പറയും ചെൽപ്പം. അങ്ങാടിക്കൊക്കെ ആണെങ്കി പറീലട്ടോ ഇങ്ങളെ തെട്ടട് വിട്ട് അങ്ങാടിക്കൊക്കെ പോകാണെങ്കിൽ പറീല.
ഉം.
എന്നട്ട് ഉച്ചെക്ക്ള്ളതെക്കെ ആയോ ആക്കിയോ?
ഉച്ചെകെക്ക് ഇന്ന് വന്നപ്പോ ഇവ്ടെ കറിയെന്നിയില്ല അപ്പൊ ഞി കറിയെക്കെ കറി ആ കട്ടെ വിജാരിച്ച്.
ഏഹ് എന്താ ഇണ്ടാക്ക്ണെ.
മീൻ കറി.
ഏ ഇവിടെ എന്താ ഇന്ന് ഇപ്പോ എന്താ അറിയില്ല ഞൻ പ്പിൻ്റേടല്ലെ അതേണ്ട് അടുക്കളെക്കൊന്നും വല്ലാതെ നോക്കൂലല്ലോ.
അടുക്കള കാണന്നല്ല ല്ലേ..,
ക്കാഹ്.. ഇന്ന് രാവിലെ പുയാപ്ള പണിക്കോയപ്പേ. ആ കൂടെ പോന്നെയ്ന് പോവുമ്പോ ന്നവിടെ എറക്കീട്ട് പേവും ഈ ൻ്റെ വീട്ടിൻ്റെ മുന്ന്ക്കൂടെ പോവാ.
ഏ
അപ്പ ഞാനെട് ഇല്ല ഞാപ്പ നിക്കാംവന്നിട്ട് കെർച്ചീ സായി അപ്പൊ പിന്നെ അങ്ങനെ നിക്കാനും കൂടി കണ്ട് പേന്നതാ.
ഏ എത്രൂസം നിക്കും.
ഒരു എട്ടൂസൊക്കെ നിക്കെള്ളൂ അയിലും കൂടുതലെന്നും നി ക്കൂല.
ഏ ഞാന് ആ നാട്ടില്ണ്ടാകുമ്പോ ശെരിന്നെയാണ്. അയ് പിന്നെ ആഹ് ചെലേൽക്ക് പറ്റൂല. വീട്ടില് സ്വന്തം വീടാ.
അല്ലെ.. അവ്ടെ ഇമ്മിപ്പിം ഓലൊക്കെണ്ട്.
അപ്പ പിന്നെ, ലിമിറ്റഡ് ഹ്...
അതാണ് ഹ്.. ഹ്...
എങ്ങനെയാ ഉമ്മ ക്കെ എങ്ങെനെയാ.
കൊഴ്പ്പൊന്നുല്ല എന്നാലും കൊറെ ആ വലൃ വയസൊന്നും ആയിട്ടില്ല.
ഏ അയിന് എങ്ങെനെ ഏത് തെരമ്മായ് മാര്കാണെങ്കിലും നമ്മള് പോവാന്ന് പറിമ്പോരു
ആഹ് ഒര് മോന്തൊക്കെ ഒര് തെളിച്ചണ്ടാവൂല അതാണ്. ഹ് അയ് ഞാനെന്നെ ൻക്ക് ൻക്പ്പെ. ആഹ് ൻക്ക് പേടി എന്ത പേടിയൊന്നും ണ്ടാവൂല. പക്ഷെ ന്നാലും ചോയ് ക്കാനെര് എടങ്ങേറ ചോയ്ച്ചോക്ക് ഏതാലും ജി ചോയ്ക്കണ്ടേ ഏ ങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നെല്ല പക്ഷെ ഒരു പേടിയാ ചേയ്ക്കാന്.
തന്നെ വീട്ട്ക്കാട്ട് അയ് ഞാ ഞാ പ ഞാ ആലോയ്ക്ക്‌ണന്താറിയോ എന്തിനാപ്പം ഞമ്മളഹ് അഹ് ചോ അങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യ ലെ
ആവ്ശീല്ല ഞമ്മള മാപ്പ്ളാര് ഞമ്മളെ സമ്മയ്ച്ചും ചെയ്ത് മ്മള് മ്മളെ പെരേക്കുവാണ് പോണത് വേറെത്തുവല്ലല്ലോ
ഞമ്മള് മ്മളെ പെരെക്കുവാണ് പോണത് നമ്മളെ മാപ്പ്ളാരോട് സമ്മതും ചോയ്ച്ച് ണ് പിന്നെത്ത്നാ മ്മള് പേടിച്ച്ണ് ലെ
അതന്നെ ആ ഞാനും ഇങ്ങനെ ആലോയ്ക്കല്ണ്ട് പിന്നെ ആ പേടി ഒട്ന്ന ഈ വരുന്നെ ന്ന
എല്ലാര്ക്കുണ്ട്ന്ന് തോന്ന്ണ്ട്
എല്ലാർക്കുണ്ട് പിന്നെ ഈ ഏ ചെലോട്ത്തൊക്കെ പറിം പോവണ്ടാന്ന് പറിം. അഹ് യെന്തർത്ഥത്തില ഓല് പോവണ്ടാന്ന് പറയാൻ കാരണാവലെ
ന്ക്കറീലണ്ണി ആവു ഞാന് ചോയ്ച്ചാ ന്റെ മാപ്പ്ള അങ്ങനാണെങ്കി പറി ജഹ് അണ്ടല്ല ഞാൻ തന്നില്ലേ അൻക്ക് സമ്മതം ഞാനാണ് അന്നെ കെട്ടിയത് അതുകൊണ്ട് പൊയിക്കോ ന്നൊക്കെ പറിം ന്നോട്
പക്ഷെ ന്നാലും മ്മക്കൊരു മൻസിന് സമാധാനണ്ടാവൂല
അതാണേ ഓലങ്ങനെ പറ്ഞ് ഓലണ്ട് പോവും. പിന്നെ ഇഞ് പി തിരിച്ച് വര്ണെ മ്മള് ആ മോന്ത കാണാനൽ
ആഹ് അതാണേ ആ ഒ അത് അതാ വെറ്പ്പി ച്ച് ന മോന്തകാരത്
ഓല് വീട്ടില് നിക്കൂലേ ഞമ്മള് വീട്ടില് കൊറേ നിക്ക്‌ണേ ഓലെ എട്ക്ക്‌ങ്ങനെ മുന്ന് കൂടെ നട്
ന്നാ നേരെ മറിച്ച് ഓരെ മക്കള്ണ്ടാവുമ്പം ഓരെ മക്കള് നെ വിളിച്ച് വര്ത്ത്ണ്
ആഹ്
അല്ലെ പെൺമക്കള് ണ്ടാവുമ്പോ ഓലെ കാര്യ ത്തിലൊക്കെ ഒ അ ഭയങ്കര എത്ര ദിവസായി പോയി ട്ട് ഒന്ന് വന്നോക്കിയാ ന്നൊക്കെ പറ്ഞ് വിള് ച്ച്. അതേപോലെന്നെ മ്മളെമ്മാരും ട്ട
അങ്ങനെ ഓല് പറിയാ. ഇപ്പല്ലെ പോയി വന്ന്ട്ടൊള്ളൂ ഇഞ്ഞും പോവന്നേണോയ്ച്ചും
ആഹ് അതെ ഇൻക്കങ്ങനൊക്കെ കേക്കുമ്പല്ലേ ന്റെ കാലിന്റെ ഉള്ള് കൂടെ എത്തക്കോ വര്നെയ്ക്കാണ്ട് തോന്നും
ഇൻ ഞാൻ ചെല്പട്ട് പറഞ്ഞ് പോവും ചെല്പ്പം അങ്ങനൊക്കെ പർഞ്ഞാല്
അയ് ഞാനങ്ങനെങ്കി ഞാം പോം പണ്ടൊക്കെ ഇബോൾ നാലഞ്ച് കൊല്ലായല്ലോ
ആഹ്
അപ്പോം അത്ര പക്വത വന്നിട്ട്ണ്ട് പ്പ
ഞാം മൂന്ന് കൊല്ലായി ഇന്നാലും ഇൻക്ക് ഒറ്റ കൊല്ലം കൊണ്ട് വന്ന്ക്ക്‌ണ്
ഏഹ്
ച് ഏഹ് ഞാം മൂന്ന് കൊല്ലണെ കല്ല്യാണം കയിഞ്ഞിട്ട് പഷെ ന്കൊ ഒറ്റ കൊല്ലം കൊണ്ട് വക്കൊതൊക്കെ വന്നേറിയ. അങ്ങനെല്ല ഓല പെരുമാറ്റത്തിനനുസര്ച്ച് ഞമ്മക്കങ്ങട്ട് കൂടെ
അഹ് തെ വരൂ കലിയാണ്ട് വരും സ്വഭായി അതാണ് അയെല്ലാർക്കുംള്ള അപ് അപ്പൊര് കലിയാണ്ട് വരുവ റിം
ആഹ് അതന്നെ
അതെല്ലോ എല്ലാർക്കുള്ളതാണ് പിന്നെറ്ഞ്ഞാല് ഏ അയിനിപ്പോ ഈ അയിന്പ്പോ മ്മൾ ഇത്ര കൊല്ലായിന്നൊന്നുല്ല
അതാ ചെലർക്ക് കൊറെേ കാലം കഴിഞ്ഞാലങ്ങനെന്നേക്കാരം
ആഹ് ചെലോൽക്ക് പിന്നെ കേട്ടാലും ഒരു കൊയ്പുണ്ടാവൂല
മ്
ചിന്നെ കൊണ്ടാ ചെയ്യിക്കല്
എനിക്ക് ഇങ്ങിട്ട് ചെലപ്പോ പറ്റാത്ത കേറി അരിച്ച് ഇങ്ങോട്ട് കേറും
ആഹ് അതിൻക്കുണ്ടത് ഇത്രേ നമ്മള് അടങ്ങി മിണ്ടാതെ നിന്നിട്ട് കാര്യല്ല
അതാണ്
പിന്നെ പിന്നെത്താ
പിന്നെ എന്തൊക്കെയാ അങ്ങനെ പോണ്
ഉം ഒരു ഇവിടെ ആയൊണ്ട് ഇങ്ങനെ കോൾ ചെയ്യാ അതാണ് ആഹ് അതുകൊണ്ട് ചെയ്യാ
ന്നായിക്കോട്ടെട്ടോ ശരി എന്നാ വെക്കാട്ടോ
ആഹ് ഓക്കെ ഓക്കെ